ആഹ് ഹലോ
ഹലോ ആഹ് എവിടെ കൊറെ ദെവസമായല്ലോ വിളിച്ചിട്ട്
കേക്കുലാ
ശരി ശരി ശരി ഞന് എവിടാന്ന്- നിക്കുവാണ്
നിനക്ക് ഇന്ന് ഉണ്ടോ ഹലോ ഹലോ ആ കേക്കുന്നില്ലേ ഹലോ ആ എവ് നീ ഇനിപ്പം തിരിച്ച് തരുവോ
ഞാനാ ഈ മാ ത്ര ഇപ്പൊ ലാസ്റ്റി നീയോ അങ്ങോട്ട് വര്ണ്ല്ലേ.
ഹലോ ലോ എടി ഞാൻ ഈ മാ ലാസ്റ്റ് വരും
ആഹ് ആ കേക്കും ആഹ് ആഹ് ഓക്കെ ഓക്കെ
അതെ
ആഹ നീയേ ഒരു സാധനം ഉണ്ടായിട്ടി
ഇതെപ്പോ സ്‌നാപ് എടുത്തായിച്ചതല്ലേ
ആഹ അതന്നെ അത് പറഞ്ഞു
അത് ല്ലേ സംഭവം നമ്മള് ആ അത് മറ്റേ ബ്രൗണിന്റെ അല്ലേ ത് ചോയിച്ചത് ആഹ അതാദ്യം നമുക്ക്ങ്ങന എ ഹെൽത്തി ആയിട്ട് വേണോ അതോ മൈത കൊണ്ട് വേണോ അങ്ങനത്താണോ നട്ടെ പറ വന്നേര ഓട്സിന്റെ വേണോ അതോ മൈദേന്റെ വേണോ നിക്ക് ഞാൻ ഒട് എഹ്ടേ ചെടി വന്നേരം ആഹ് ബനാനന്തി ഒരു ബനാന എടുക്കാ എന്നിട്ട് നന്നായിട്ട് സ്മാഷെയ്യാ. അന്ന്ട്ട് അതിലേക്ക് ഓട്സ് ആഡ് ചെയ്യാ ജെസ് ആഹ് ഇതിക്ക് കൊറച്ച് ഓട്സ് ആഡ് ചെയ്യാ എന്നിട്ടാനന്നായിട്ട് മിക് നമ്മനന്നായിട്ട് നന്നായിട്ട് അതുകൊണ്ട് പുഡ്ഡിംഗ് എന്ന് പറഞ്ഞ ഒരു ക്രീമി ഒരു ക്രീമി പ ആ ഒരു പാ ജയ്ശ്രീ ആ നല്ലൊരു ക്രീമി ടെക്സ്റ്ററാ അതിലേക്ക് കോക്കർ ഓഡർല്ലേ കോക്കോ ആ കോക്കോ പൗഡറ് അരിച്ചിട്ട് ആഡ് ചെയ്യാ രണ്ട് മൂന്ന് വട്ടം അരിക്കണേ മറ്റേ നമ്മള് അൽ അല്ലെങ്കിലത് ചെലപ്പ ഇങ്ങനെ കട്ടയുണ്ടെന്നുണ്ടെങ്കിലല്ലാ അങ്ങനെ തന്നെ കെടക്കും പിന്നെ വേഗത്ത് പറ്റില്ല്യാ നമ്മളത് പേയ്ക്ക്യാൻ വക്കത്തില്ലേ ആ ബെയ്ക്ക് അതാവത്തില്ല എന്ന് പ ആഹ് പൂ ആഹ് ഉപ്പും ഇച്ചിരി ഉപ്പ് ഇട്ടാ മതി പുട്ടുപ്പ് അതും ആ ആ പൊടിപ്പ പിഞ്ച് ആ പൊടിപ്പ് ഒരു പിഞ്ച ഇട്ടാ മതി അതില് പിന്നെ അതിന് ശേഷം എനിക്ക് മറ്റേ ഇത് ആഡ് യ്യ കൊറച്ച് ഓയിൽ ഇല്ല ഓയിൽ ഓയില് ഓയിലായി യാ ന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഓയിൽന് പകരം പാല് വാ ചെയ്യാ ട്ടാ
അപ്പൊ പാലാണോ എന്താണ് നന്നായി ഇല്ല അത് ഓയിയില് ആഡ് യ്യുന്നതാണോ നന്നായിരിക്ക
രണ്ടും കൊഴപ്പൊന്നുല്ല പക്ഷെ നിങ്ങക്ക് ഹെൽത്തി ആയിട്ട് വാണന്നുണ്ടെങ്കിൽ പാൽ ആഡ് യ്താൽ മതി ആവശ്യത്തിന് മാത്രം, എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഒരേ ഒരു സൈഡക്ക് മിക്സ് രണ്ട് മിക്സ് യ്യണ്ട ഒരേ സൈഡ്ക്ക് മിക്സ് ചെയ്യ പതുക്കെ മിക്സ് ചെയ്യ അല്ലെങ്കി അല്ലെങ്കി തിരിച്ച് നമ്മൾ അങ്ങട്ടും ഇങ്ങട്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാ ഈ സാധനം ഒരുപാട് ക ഭയങ്കര ഹാർഡ ആയി പോകും ഇതന്ന് പറയുമ്പോ ബ്രൗണി മേല പാടും താഴം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടണം മനസ്സിലായോ ഉം അപ്പ അതങ്ങനെ വേണം അതെ അന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഒരു എന്നിട്ട് ട്ട അതില് ഒഴിക്ക ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ ഇല്ലേ അത് തേക്കാം എന്നിട്ട് അതിന ഒഴിച്ചിട്ട് ഒന്നില് ബട്ടർ പെപ്പർ മേടിക്ക ക്കാൻ കിട്ടും ആ ബട്ടർ പേപ്പറ് വാങ്ങിക്ക അല്ലാന്ന് നിൾ ജസ്റ്റ് പാകത്തില് നെയ് ബട്ടർ ല്ലേ അത് തേക്ക തേച്ചിട്ട് അതിലക്ക് ഈ ആ ഈ ഈ സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചാ ആ സംഭവം അയിൽക്ക് ഒഴിക്ക എന്ത അതിക്ക ബേക്കിയ താമതി ഓവൺ ഓവണില്ലെങ്കില് കുക്കറ് ഇ ല്ലേ അടി അടിലൊരു അടിലൊരു പാത്രം വെയ്ക്ക മറ്റ നമ്മുടെ ദോശ തവയില്ല അത് വിക്ക്യ അത് വിക്ക്യ അത് വി ച്ചിട്ട് അതിന്റെ മേലെ കുക്കർ കുക്കർ വെക്ക്യാ. കുക്കർല് ആഹ് കുക്കർ വെച്ചിട്ട് നമുക്ക് ഡയറക്ട് അതിലേക്ക് ഒഴിക്കണംണ്ടെങ്കി ഡയറ ക്ട് ടൈമിക്ക് ഒഴിക്ക്യും ചെയ്യാ. അല്ലാെന്നുണ്ടെങ്കിൽ കുക്കറിനകത്ത് വേറൊ സാധനം വച്ചിട്ട് എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിന്റെ മേല വെറെ വെച്ചാലും മതി
അങ്ങനെ വെച്ചാല്ലല്ലോ നല്ലത് ഇപ്പൊ കു കുക്കറില് ഡയറക്റ്റ് ആക്കി വെക്കുമ്പോ
ആഹ് ഇത് ഓക്കെ ഇത് ബൗണി ആകുന്ന സമയത്ത് വേണം ഒരു പാത്ര എടെയിൽ ഒരു പത്രം വച്ചിട്ട് അതിന്റെ മേലെ ഈ പാത്രം ഇറക്കി വെച്ചാൽ മതി കു കുക്കർ നകത്ത് ഓക്കെ എന്നിട്ട് കുക്കർ ആഹ് കുക്കറിന്റെ വിസില് അയ് ഓക്കെ വിസില് അടിക്ക ഒരഞ്ചണ്ണം ആടി വിസില് വന്ന ഇനി ആക്കി ആഹ് വിസില് വന്നില്ലെങ്കി പിന്നെ കേക്ക് ആ ഞാൻ പറയാൻ വന്നേ വിസില് വന്നില്ലെങ്കി ഇല്ലേ വന്നാല് ലേ കേക്ക് ബേക്ക് ആവത്തില്ല
ആഹ്
അത് ഭയങ്കരമായിട്ട് ഇതാവും. പിന്നെ ആഹ് അയിനാണ വിസ് ആഹ് അയിനാണാ വല്യ സാധനം ഒഴിച്ച് വെക്കാനായിട്ട് പറഞ്ഞത് ആ സാനം അഴിച്ച് വച്ച ശേഷം ആദ്യം ഈ തവദോശ തവയില്ലേ അതൊരഞ് ഒരു പത്ത് മിനി ആ ദോശ തവ നന്നായിട്ടൊന്ന് ച് ചൂടാവണം. ഒരുപാടൊങ്ങനെ പൊകയണ്ട ജസ്റ്റ് ചൂടാവണ വരെ യ്ക്ക. അയിന് ശേഷം കുറെ അടുത്തിട്ട് അയിന്റെ മേലെ വെയ്ക്ക. ഓക്കെ. എല്ലാ വെച്ച്ട്ട് ഒരു മുപ്പത് മിനിറ്റ് വെച്ചാ മതിയാവ് സ്ലിം സിമ്മില് വെച്ചാ മതി. ആദ്യം ദോശത്തവ വെച്ചിട്ട് ചൂടാക്ക. ദോശത്തവ തൊട്ട് നോക്ക. പ്പ ചൂടായിട്ട്ണ്ട് ന്ന് ണ്ടങ്കി അയിന്റെ മേലെ കുക്കറ് വെ യ്ക്ക ഓക്കെ എന്ന്ട്ട് എന്ന്ട്ട് സിമ്മില് വയ്ക്ക ഒരു മുപ്പത് മിനിറ്റ് വെച്ചമതിയാവും
ഉം
അതാ ഞാൻ പറഞ്ഞത് സിമ്മില് വയ് യ്ക്ക ഭയങ്കര ലോ ട്ട് ഫ്ലൈമില് ഒരു സൈഡിക്ക് ഓഫ് നെ ഓണ് സൈഡിലെ ഒരു സിമ്മിലിക്ക് വെയ്ക്ക ഒരുപത് മിനിറ്റ് അയിന് ശേഷം അത് മെല്ലെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അപ്പ തന്നെ ഇടുക്കണ്ടാ അങ്ങനെയാ വെക്കുക അത് അത് ആ സംഭവം അത് കഴിഞ്ഞെടുത്തിട്ട് തുറത്താെ ആ സംഭവം എടു കുക്കൃുക എന്നിട്ട് കൊറച്ച് നേരം ആറാൻവെച്ച ശേഷം തുറന്നാൽ മതി. ഓക്കെ, ഡയറക്റ്റട്ട് തുറക്കക്കട്ടെ ആറ ശേഷം തുറന്നിട്ട് ആ സംഭവം കൊത്ത് പുറത്ത് വെക്കാ എന്നിട്ട് നന്നായിട്ട് ആറണം ആറിട്ട് മാത്രം തുൊറ പട്ടിക്കും ക്കെ കു
അപ്പം അത് ആറുംവരെ എടുക്കാൻ പോയിട്ട് ഹലോ
ആറലെങ്കിലും എടുക്കാ പക്ഷെ ആറലങ്കും എടുക്കുമ്പോ ചെലപ്പോ പൊടിഞ്ഞ് പോയിക്കഴിഞ്ഞാലേ പിന്നെ അ ചെടി നാശമായി പോകും.
ഓ അപ്പൊ ഒരു ഷേപ്പ് കിട്ടുന്നു അല്ലേ?
ആ പിന്നെ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ കിട്ടണമെന്നില്ല അപ്പം അതിലൊട്ടിപ്പിടിക്കും. അപ്പോ അത് ആറിയിട്ട് സ്കൂളയച്ച ശേഷം അതിനടുത്ത് കൊട്ടിയാൽ മതി എന്നിട്ട്നിക്ക് ഇഷ്ട ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ഉയിക്കുകന്നന്റെണെന്നക്ക് കുറച്ചറിയ പീസ് ചോക്ലേറ്റ് ഇല്ലേ? ഡയറി ഡയറിമിൽക്ക് ഓ അല്ലെ ഏതെങ്കിലും ചോക്ലേറ്റ് അതിതിന്റെ മേലെ വെക്കാം. നമ്മുടെ മറ്റേതിലേക്ക് മറ്റേതിലേക്ക് ആകത്തില്ലേ? വൈകുന്നേരല്ലാ ഏഹ് ആഹ് മുമ്പിൽ ആ മുമ്പിൽ വന്നിട്ട് കുറച്ച് ചോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെലവര് പഴം അല്ലെങ്കി സ്ട്രോബറി യൊക്കങ്ങന ഏഡെയ്യുന്ന കാണാ
പിന്ന നട്ട്സ് ഒക്കെ ഏഡയ്യൊല്ലോ
ആഹ് അങ്ങനെക്ക ഏഡയ്യാം അതൊക്കെ അവരവന്റെ ഇഷ്ടം. നട്സൊക്കെ ആടെയ്തിട്ട് അങ്ങനെ ബേയ്ക്കെയ്യുന്നതിന് മുമ്പ് ട്ട് എല്ലാം ഉൾ ച്ച ശേഷം നന്നായ്ട്ട് ടാപ്പയ്യണോട്ടാ തട്ടണോട്ടാ.
ഉം
ഉം ആഹ് ആഹ് ഏഹ് ടാപ്പ് ടാപ്പയ്ത സേ റ്റ് നന്നായിട്ട് ടാപ്പയ്ത സേഷം ഏഹ് ക്ക് അതിലിക്ക് അതില് അതിലിക്ക് ചോക്ലേറ്റ് മേലങ്ങനെ വെച്ചു കൊടുത്താതി. എന്നിട്ടയ്നെ കുക്കറിലൊഴിക്കാ അ ആ എന്നിട്ട് കുക്ക വെച്ചാ മതി നന്നായിട്ട് ടാപ് പ്പെയ്യണം ഇല്ലെ ഇല്ലെങ്കി പിന്നെ ഇതായി പോവും അത് ബബ്ലള് കേറും ബബ്ലള് കേറി കഴിഞ്ഞഴിഞ്ഞാല് പിന്നെ അത് ഇതായിട്ട് നന്നായിട്ടുണ്ടാവില്ല
അപ്പൊ ഓവറ് ചോക്ലേറ്റിന്റെ ആ ഫ്ലേവറ് വേണെങ്കി നമ്മള് കൊക്കോ പൗഡർ അധികം ചേർക്കണം
ആദ്യം നമ്മള് അയ്ന് സരിച്ച് കൊക്കൊ പൗഡർ എടുക്കും നീ എത്ര ഓട്സ് എടുക്കുന്നുണ്ടോ ഓട്‌സും ബനാനേം കൂടെ എത്ര ഇണ്ട് അതിൻ്റെ അതേ അളവില് അതിനു വെച്ച് ഹാഫ് ഹാഫ് കൊക്കോ പൗഡർ ചേർത്താമതി മനസിലായ അങ്ങനെ പേടിയാന്നുണ്ടെങ്കില് വേറൊരു പാത്രം വലിയ വട്ട ന്ത് വട്ട ന്ത് വട്ട പോലത്തെ എന്തേലും പാ ത്രോല്ല അതിലൊരു പാത്രം അറക്കിട്ടിട്ട് അതുപോലെ അടച്ചച്ചിട്ട് ടൈറ്റ് ആയിട്ട് മൂടി വെക്കണം അയിന്റെ മേലെക്ക് പാത്രം വച്ചിട്ട് അയിൻ്റെ മേലെ വെയ്റ്റ്ള്ള എന്തേലും ക്കിച്ചാ മതി അതാ കഴിഞ്ഞ അകത്തൂടെ ഇത് പോവ ണ്ടാന്ന് മാത്രം
ഉം അപ്പോ ആ അന്നഅങ്ങനെ ചെയ്യുണ്ടാർന്നു
ആട്ട് അതായത് ആയിനകത്തുള്ള ആവില്ലേ അത് പൊറത്തോട്ട് പോവാൻ പാടില്ല അതിനകത്തന്നെ ഇരിക്കണം ഓക്കെ മനസ്സിലായാ അതന്നെന്തിലും പാത്രം ടൈറ്റ് ആയിട്ട് വെച്ച് മൂടി വെച്ചാ മതി എടി അമ്മ വിളിക്കൂണുട്ടാ ഞാപ്പൊ വിളിക്കാ നിക്ക് ആ ശരി ഉം
ആഹ്